ഹലോ
ആഹ
കേക്കില്ലേ
ആഹ് ആഹ് കേൾക്ക
ഉം ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു രാവിലത്തെ കുട്ടികളെ പറഞ്ഞേക്കലും തിരക്കൊക്കെ
ഉം
ശ
ഞമ്മളെ പണി നോക്കാന്ണ്ട്ല്ലേ
ആഹ്
മഴണ്ടന്നവിടെ
ഇന്ന് ഇവിടെ നല്ല തക്കാ ന്നലെ ഉച്ചന്റെഷം തൊട്ട് പെയ്തിയില്ല എന്നാലും രാത്രിയൊന്നും പെയ്തിയില്ല
ഉം ഉംനമ്മുക്ക് രാത്രി ഒന്ന് ച ഒന്നൊന്ന് ചെറുങ്ങന ഒന്നട് പെയ്തു പോയി പിന്നെ വൈ ഉ പിന്നെ വൈ്തിട്ടില്ല
മഴപ്പമ്മക്ക് കിട്ടിയന്ന് പറഞ്ഞാ രണ്ടുസന്നെ കി കിട്ടിട്ടുള്ളൂ കാര്യയിട്ട് ഇവിടെ മഴ കുറവാ കിണറിലൊക്കെ വെള്ള ആവണേള്ളു
ആയോ കിണറില്
ആ അപ്പം കുറച്ചൊക്കെ കൂടിന്
ഉം ഉം വെള്ളക്കെട്ട് അങ്ങനെക്കെണ്ടോ എന്തെങ്കിലും
ഇല്ലല്ല. ഞങ്ങള് പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുല്ല
ഉം
പൊഴന്നും ഇവടെ അട്ത്തൊന്നും ഇല്ലാത്തെനോണ്ട്
ഉം ഉം
ന്ന് ഉച്ചകത്തെ ഫുഡൊക്കെ ആയോ
ആവ്ണ് കു ചോറ് അതൊക്കായി പിന്നെ കുട്ട്യേൾക്ക് കൊണ്ടാവാൻ ഇള്ളേനോട് ചോറ് ഉപ്പേരി അങ്ങനത്തതൊക്കായി ഇനി കറി വെക്കാന് കൊണ്ടോന്ന്ണ് ചെമ്മീ കൊണ്ടോന്ന്ണ്
ഉം ഉം
എന്താ സ്പെഷ്യല് എന്താ ഫുഡ് എന്താണ്ടാക്കല്
സ്പെഷ്യല് പ്രത്യേയിച്ചൊന്നുല്ല ഇന്ന് കോഴിണ്ട് കോഴുണ്ട് മീനുണ്ട് ഏതൊന്ന് വെക്കണം പിന്നെ ഇന്നലെ പൊഴമീന് ആ വല്ല്യ സൈസ് ആ വത്തല്ണ്ടല്ലോ
ആഹ് ആഹ് മുല്ല എന്താ അതിനൊര് പേരില്ലേ മുല്ലപ്പൂവൊ
ആഹ് അങ്ങനെന്തോ ചെറ്യേതമ്മള് ഉപ്പ്ട്ട് കഴികിയാ മതി മുറിക്ക്യോന്നും വേണ്ട അത് പൊരിച്ചാ നല്ല രസാണല്ലോ
ആഹ് ഏ അത് എറങ്ങലൊടങ്ങിയോ
ആഹ് അത് ഇന്നലെ പിന്നെ കൊണ്ടന്ന്ണ്
ഉം ഉം പിന്നെ എല്ലാരും കൂട്ടേക്കും മക്കളൊക്കെ
ആഹ് മക്കള് അത് പൊരിച്ചാ അത് പിന്നെ മുള്ളൊന്നുല്ലല്ലോ അങ്ങനാണ്ട് കടിച്ച് തിന്നാതിയല്ലോ അല്ലാഞ്ഞ ചെറ്യേ ചെറ്ത് മീൻ മത്തി അങ്ങനത്തൊക്കെ കൂട്ടാൻ ഇവടെ ഭയങ്കര മട്യാ
ഉം
കഷ്ണ മീന് എറച്ചിള്ളത് കൂട്ടൊള്ളൂ
ഉം ഉം
ഇച്ചീ മീൻ കോഴി അങ്ങനത്തൊക്കെ എന്നും എന്തെങ്കിലൊന്ന് വേണം
ഉം ബിരിയാണി വെക്കല്ണ്ടോ
ബിരിയാണി മക്കക്ക് ഒഴിവ്ണ്ടെങ്കില് അങ്ങനൊക്കെ വെക്കും
ഉം
ഒറ്റക്കാവുമ്പോ പിന്നെ അതൊക്കെ മട്യാ മക്കള് സ്കൂള് പോയാലും
പിന്നെന്തൊക്ക
വേറെന്താ
പിന്നെ ഫുഡ്നോട് ഇഷ്ട്ടണ്ടോ വെക്കാന് ഇങ്ങനെ നമ്മള് കുക്കെയ്യാന്
ആഹ് കൊഴപ്പല്ല ഏ അത് ചെയ്യാനൊക്കെ ഇഷ്ട്ടൊക്കാണ് കാണ്ന്നൊക്കെ നമ്മള് ചെയ്യണംന്ന് തോന്നിയൊക്കെ നമ്മ യൂട്യൂബ് നോക്കിയിട്ട് എങ്ങനെങ്കിലും പരീക്ഷിക്കല്ണ്ട്
ഉം ഉം ബിരിയാണിയൊക്കെ സ്വന്തായിട്ട് വെക്കൂലേ
ആഹ് അതൊക്കെ വെച്ച്ണ്
വേറെ എന്തൊക്കെ ഫുഡ് വെക്കല് ഇങ്ങനെ ഈ ഇത്പോലത്തെ മധുര പലഹാരങ്ങള് അത്പോലെ അങ്ങനത്തതൊക്കെ വെക്കൊ
ഓഹ് പിന്നെ ചായന്റെ കടികളൊക്കെ ഒക്കെ ഇണ്ടാക്ക്യോക്കെണ്ട്
ഉം ഉം പലഹാരങ്ങളൊക്കെ വാങ്ങല. ഉണ്ടാക്കൊ? കട്ലറ്റ്, സമൂസ..... ഉം....
ഉണ്ടാക്കാനും. ഉണ്ടാക്കും ചെയ്യും വാങ്ങും ചെ
ഉം.
പിന്നെ എന്തെങ്കിലും മടിയൊക്കെ തോന്നുവാണെങ്കിൽ അന്ന് വാങ്ങും.
ആം ഉം.
ആക്കാനൊരി തുണ്ടെങ്കിൽ......
അപ്പൊ നോ റമളാനിന് ഇപ്പ അത് നിർബന്ധമായി മാറിയിണല്ലോ മക്കൾക്ക്.
ഇപ്പൊ ആദ്യം മക്കൾക്ക് അത് കാണണം. ഇന്നലെ
അവര് നോമ്പ് തോൽക്കണ തന്നെ ഈ പൊരിക്കടിക്കാണ്.
ആദ്യം അത് തിന്നിട്ടേ പ്പൊ പത്തിരിമലൊക്കെ പോവുള്ളൂ.
ഉം അതന്നെ. അതൊന്ന് കണ്ടാലേ അവർക്ക് സമാധാനം ഉണ്ടാവു. പിന്നെ അഹ് അവര് മക്കള്ല്ലെങ്കി നമ്മള്..... ചോറുമ്മലും നോമ്പ് തുറക്കും. പക്ഷെ അവർക്ക് എന്തായാലും.....
നമ്മള് ഇനി ല്ലെങ്കിലും അവരെ ഭൂതിക്കനുസരിച്ച് നമ്മള് ഇനി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കു.
എന്തെങ്കിലും വയ്യെങ്കിലും നമ്മള് ഉണ്ടാക്കികൊടുക്കും.
അഹ് നോമ്പോൽക്കണല്ലേ വിയാരിച്ചിട്ട്. പണ്ടൊന്നും ഇപ്പ അമ്മ അഹോന്നും കിട്ടി.... റ്റും ഒന്നും അല്ലല്ലോ.
ഉം പണ്ടെന്തേനി. ഒരു പത്തിതി ഒരു ക റി. അതൊന്നും അഹ് വയറ് നിറച്ച് ഇഷ്ടം പോലെ പത്തിരിണ്ടാക്കും. അത് വയ.... നറച്ചും തിന്നും ചെയ്യേനി. ഇപ്പൊ പത്തിരി വേണ്ടല്ലോ. കൊർച്ച് ആഹ് ണ്ടാക്കിയാലും അത് ബാക്കിയ ഉം.
മറ്റ ജ്യൂസു ണ്ടാവും രണ്ട് ഐറ്റംസ് ജ്യൂസും, പൊരിയും, ഫ്രൂട്സും.
ഉം. ചോറ്, പത്തിരി ഒന്നും വേണ്ട.
അപ്പം മക്കക്ക് അതൊന്നും വേണ്ട. ആഹ് ക്കെ തിന്നുമ്പോഴത്തന് തന്നെ വയറ് നിറിയും.
ഉം. പണ്ട് എന്തെങ്കിലും ഒരു കാര്യയിട്ട് ണ്ടാക്കാണെങ്കില് ഒരു പാൽവായക്ക.
ആഹ്
ഉം ഒരു തരിക്കഞ്ഞും. ഐറ്റരം വേറെ ഒന്നും ഉണ്ട ആഹ് അതെ. ഇപ്പൊ പാലായ്ക്ക ഒന്നും ഒരു ടേസ്റ്റ് റ്റും ല്യ. അതൊന്നും ണ്ടാക്കിട്ടും കാര്യല്ല. മക്ക
മക്കക്കൊന്നും വേണ്ടാണും. തിന്നുല്ല. പ്പെ ഈ പൊറത്ത്ത്തെ ഭക്ഷണം ഇങ്ങനെ കഴിച്ച് കഴിച്ച്യാണ്ടേ. ഉം ഇന്നലെപ്പോ ഇന്നലെ പ്പൊ കൊണ്ടുവന്നിണ് ഇങ്ങട്ട് പിന്നെ രാത്രി ഇപ്പത്തെ. ഓള് എന്തോന്ന് കൊണ്ടര്ന്ന്റഞ്ഞ് മകള് വിളിച്ചപ്പോ. ന്താ ച്ചി ക്കൻനഗഡ്സ് ന്ന്റഞ്ഞാണ്ട്. നമ്മൾ ഫീസറ്ല് വെക്ക. ചിക്കനും ഇതൊക്കെടാക്കി. ചൊയ ഈ ബ്രോസ്റ്റിന്റെ ചൊയെ. ആഹ് ചെറിയ ചെറിയ പീസോലെ ഇങ്ങനെ നല്ല റൗണ്ടിലും. പല ഷേയ്പ്പിലും ഓല്. ആഹ് ആഹ് ആഹ് കട്ലേറ്റ് പോലെ ആക്കിയാട്ട് ഫ്രീസറ്ൽ വെക്ക. ന്നട്ട് നമ്മളാവശ്യം എപ്പോഴാണ് നമുക്ക് ആവശ്യം അതപ്പടെടുത്തിട്ട് ഫീസറില് ക ട്ട അങ്ങനത്തെ സംഭവെന്നുല്ല അങ്ങനന്നെ നിക്ക്
ഉം ടേസ്റ്റ് ഇണ്ടോ
ആഹ് ല്ല ടേസ്റ്റ്ണ്ട് ആ ബ്രോസ്റ്റിന്റെക്കെ ചോയലെ മക്കക്ക്ങ്ങനെ അച്ചേൽക്ക് ക്രിസ്പി ആയിട്ട് റ്റൊക്കെ ഈ ചായന്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റൂ ചോറില് കൂട്ടാൻ അതും പറ്റും
ഉം അതല്ല അത് പിന്നെ എങ്ങനെ അതിന്റെ ക്യാഷ്
ക്യാഷ് പിന്നെ എങ്ങനെയാണ് ഇപ്പ പറഞ്ഞത് ഇന്നലെ വാങ്ങിയന് വല്യ വെല ഇല്ല്യാന്നാണ് അഹ് പറഞ്ഞത് പ്പുർപ്പ്യാന്ന് പറഞ്ഞ അത് കൊറച്ചൊരു പത്ത് പീസൊക്കെ ഉണ്ടാവും ഞയിന് ഒന്നായിട്ട് ഞ് എങ്ങനേണ് പിന്നെ നാപ്പന്ന് പറഞ്ഞെ എനിക്കറീല്ല എത്ര പീസിനാണ്ന്ന് അങ്ങനെ എത്തോന്ന് പറഞ്ഞ് ഞാൻ എത്രയാന്ന് ചോയിച്ചപ്പം
ഉം പത്ത് പീസ് കൊണ്ടോന്ന്ങ്ങള് അ അത് പൊരിച്ച് അഹ് പത്ത് പീസ് പറഞ്ഞ ഓരോ ഇങ്ങനെ ചെറിയ ഓരോന്നോരോന്ന്
ആഹ് ഓരോര ഉണ്ടോലെങ്ങനെ
ആഹ് ആഹ് ആഹ്
പത്ത് പീസ് ലാ അപ്പനെ പൊരിച്ചില്ല പിന്നെ ഞാൻ നാലെണ്ണ എടുത്തെച്ച് മോന് രാവിലെ കൊണ്ടാവ അപ്പ എന്ന് രാവിലെ തന്നെ മദ്രസ വിട്ട് വന്നപ്പം ഉമ്മ അത് വാണട്ടോ സ്കൂൾ ഉം ഇഷ്ടായി വാ അപ്പോത്തിന് അങ്ങനത്തെക്കെ ഇപ്പ തിന്ന്ങ്ങ ശീലായി പോയി മക്കക്കേ എന്താ വെറൈറ്റി കിട്ടിണ്ടെങ്കില് ആഹ് ആഹ്
പൊറത്ത്ന്ന്ള്ള ഫുഡ് അതൊരു ചിന്തയാണ് മക്കക്ക് ഉം
കൊണ്ടോവാ എന്താ മടിയ എന്നിട്ട് ചോറ്ണ്ടാക്കി ഞാൻ അത്ണ്ടാക്ക കാണെങ്കില് ചോറ്ണ്ടാക്കു ഇന്നട്ട് ചോറ് കൊറച്ചിട്ടാതി മറ്റേ അങ്ങനെ പറയന്നെ ചോറ് തിന്നാൻന്താ മടി
ഈ വീട്ടില് വെക്കണ ഈ ചോറ് അത് അങ്ങനത്തതൊന്നും വേണ്ട ഈ പൊറത്തുന്നുള്ള ഭക്ഷണം അവർക്ക് കിട്ടിയ എന്താ സന്തോഷം ഉം
അപ്പൊ എന്തോര് ഏതു കിട്ടാന് കാത്ത്ക്കാണ് എന്തോ ഒരു ബർത്ത്ഡേ അങ്ങനെന്തെങ്കി ങ്കിലുമായാല് ഓൽക്ക് സന്തോഷമായി
സന്തോഷം പറയാണ്ടോ പ്പോ വീട്ടിലഞ്ചാ അഞ്ചാള് ഇമ്മായാലും ഇപ്പായാലും മൊം ഇപ്പൊരു ആറാള്ണ്ടെങ്കില് ആറ് മാസം
ബർത്ത്ഡേ എന്നിട്ട് ആരേതും പറഞ്ഞിയാണ്ട് അവ പറ പറിമ്പം ഇഞി എങ്ങനായാലും വാപ് ഓ കൊറച്ചൊരു സോപ്പും ട്ടാല് വാപ്പാരോട് കിട്ടുംന്നുള്ള ഓൽക്കറിയാം ആഹ് ഇപ്പങ്ങനായിന്ന് ങ്ങനെ ഞമ്മക്കൊന്നുംന്നാ ആഘോഷ ഇല്ല്യ അപ്പൊ പൊറത്തുന്നോല് ഒക്കെ കാണ് ണാണ്
അതാണ് അപ്പൊ അതിന്റെ അതിന് ഒരു ചെറുങ്ങനെങ്കിലും മക്കക്ക് സാധിച്ചു കൊടുക്കട്ടെന്നാണ്
ട്ടേന്നുള്ളതാണ് ഓലേലുണ്ടാവുക അപ്പൊ അത് ഇവല് മൊതലാക്കും ചെയ്യും
അതെ ഉം യാ ക ഈ കച്ചവടക്കാർക്ക് നല്ല ലാഭാണ് നമ്മക്ക്
ആഹ് ഞമ്മൾങ്ങനെ വിചാര്ച്ചും ഈ കെണപ്പില് കെണപ്പിലീ റെസ്റ്റോറന്റും ഇത് എന്തി താണ് ഇതിങ്ങനെണ്ട് ഇപ്പൊളും എപ്പ നോക്കിയാലും ഉദ്ഘാടന ശെ അയ്നൊക്കെ ആൾക്കാരൂണ്ട്.
അതെ ഉം പിനെ ഫുള്ള് എന്താന്ന് വൈകുന്നേരം മഹ്രിബ് ഇങ്ങെട് കയ്ഞ് ക്കാണെങ്കില് അയ്ന്റൊക്കെ മുന്നിലുള്ള വണ്ടിക്ക് ഉം
തോനി മുന്നിട്ട്
ഉം വണ്ടി വിളി വണ്ടി സ്വന്തം വണ്ടി ആയിറ്റ് വെരാ ഫുഡ് കഴ്‌ ക്ക്യാ പോവ അതെന്നെ ഉം. ട്രെന്റ് അതെന്നെ അതാ അയ്ല് എടുക്ക സെൽഫി എട്ക്ക ഫോട്ട അങ്ങനെ എട്ത്ത് അതൊരു അവർക്ക് ഭയങ്കെരെ ഇത് നമ്മളെ ഒള്ളു നമ്മള് ആവിശ്യത്തിനല്ലേ പോണൊള്ളൂ നമ്മളങ്ങനെ പോണില്ലല്ലോ ന്ന
അഹ്പ്പെ എല്ലാ സാധനോം ഇപ്പ ഇണ്ടാ ക്കാൻ ഞമ്മക്ക് വീട്ടില് കയ്യാഞ്ഞിട്ടൊന്നും അല്ലല്ലോ അര് പൊർത്ത് പോയി തിന്നാന്ന്ള്ളൊര് ഒര് ഇത് ട്രെന്റ്.
അപ്പെന്റ ഉം. വീട്ടിലിവിടെ ഇണ്ടാക്കി വെച്ചിട്ടാ ഇപ്പ പൊർത്ത് പോയി തിന്നെത്.
ഉം
അതാണ് ഭക്ഷണം വേസ്റ്റ് ആക്ക്ണേനും ഇപ്പകൊഴപ്പല്ല്യാ പണ്ടൊക്കൊര് തുള്ളി ചോറ് കിട്ടെണെങ്കില് അയ്ല് എന്തെങ്കിലും എന്തെങ്കിലും ഒര് ഉപ്പും വെളിച്ചെണ്ണി തിന്ന കാലം വെരെണ്ട്.
ഓഹ് ഔണ്ട് പിന്നെ ഔ നമ്മ സ്കൂള്ന്നൊക്കെ കിട്ട്ണെ ചോറിന്റൊക്കൊ രുചി എന്തെയ്നി? അന്നത് ഇപ്പ് ഇപ്പം മക്കക്ക് ഇപ്പൊ സ്കോളില് അങ്ങൻത്തൊന്നും ചോറല്ല ന്നല്ലെ സാമ്പാർഇണ്ടാവും, ഉപ്പേരിഇണ്ടാവും, കേ അങ്ങെനെ പല തെരാണ് ആഹ് ത് അതൊന്നും വേണ്ട അതെന്നെ ഓല് വേണ്ട. ഇന്ന്ട്ട് ന്ന് ഇപ്പൊ ഇന്നെലെ കോഴിമുട്ടയൊക്കെ കിട്ടീറ്റ് അത്ഇങ്ങട്ട് കൊണ്ടോരാ വേണ്ട ഒൽക്ക് ഏഹ് ഞമ്മളൊക്കെ കാണ്അന്ന് ഒരു കോഴിമുട്ടെ പാലോ ഒക്കെ കണ്ട് നമ്മൊക്കൊന്ന് കാണ്ടോ ക്കലെന്നെല്ല ഇപ്പം മക്കളീം പർഞ് ആഹ്
ന്നമ്മളെ സമയെത്ത് കടല, ചെറുപയർ അതൊക്കെ ഇങ്ങട് ആ കടലൊക്കെ ക്കെന്തൊരു ടേസ്റ്റെയ്നി പറയുമ്പോ അത് ഒന്ന് പുയ്ങ്ങ്ണൊള്ളു.
ആഹ് അച്ചേൽക്ക് ഇഞ്ഞി ചോറൊക്കെ കഞ്ഞി പോലെആവും വള്ളം. ന്നാലും അയിന്റെക്കൊരു ടെസ്റ്റ് എന്തെയ്നി ആ ഒരു ഉച്ചകഞ്ഞിക്കും വേണ്ടി മണ്ടലും ക്യു നിക്കെലും. ഏഹ് ഇപ്പം വേണ്ടഞ്ഞി അംഗൻവാടിലായാലും ട്ടീ ച്ചെർ പറയും കോഴിമുടിഒക്കെ ആ ഉണ്ണിങ്ങട്ട് മോൾ ത്തെ തിന്ന്ട്ട് ഉണ്ണി വേണ്ടാന്ന് പർ
ആഹ് അതെ ഉം ഇന്റെ മോനും കോഴി വ ഇന്റെ മോൻ ഇങ്ങെനെ പറയാ ഞാൻ വയ്റ്റ് തിന്ന് ബ്ലൂ തിന്നില്ല്യാ പർയു.
ഓല് ഇപ്പൊ അയ്ന് മക്കളെ പർഞ്ഞിട്ട് കാര്യല്ല ഇപ്പ വീട്ടിലെന്നെ സ്ഥിരം കോഴ്മു ‌ ട്ടിം പാലും ഒക്കെണ്ട് ഓല് പ്പാഒര് പ്രത്യേകതല് ആഹ് ആയ്ക്കോട്ടെ.
ഇപ്പ വിളിക്കെ.